എല്ല കഴിഞ്ഞ
ഞൻ വിജയരിച്ചു ഇജോടക്ക പോയിന്ന്
ഞാന് മോൻ വിളിച്ച് അപോത്തിന്ന്
ഹോ
ആ പിന്നെ അയിന്റെ വർത്താനം ആ. വെച്ച് അയിന്റെ വർ വർത്താനം പറയാന്ന് മോളിതാ പോവാാൻ നിക്ക്ണ് അപ്പ ഇതിന് മഴ പെയ്ത് തുണികള് പുറത്തിട്ടുണ്ടരുന്നു മഴ പെയ്ത് പ ആ ഒകെ എടുകക്കാൻ പോയി നല്ലൊരു മഴ ഉ അവിടെണ്ടാ മുറ്റതെന്നെ ഇടാ ഇവിടെ ശീറ്റിന് ആ ഒക്കെ ഷീ റ്റിന്റെ അടിക്ക് എടുത്തിട്ട്
ഉം
താർപ്പായ വലിച്ചു കെട്ടിണ്ട് അപ്പയിന്റെ അടിക്ക് ഇടുത്തിട്ട്
പിന്നെ സീറ്റ് ഇട്ടാ മതിയല്ലേ എവിടെ ഇരുബിന്റെ
ആ അ ഇടണം. അയ്ഇടണങ്കിൽ നല്ല പൈസ വേണം അ നടക്കൂലപ്പോ ഉം നല്ല പൈസ വോണ്ടേ
എല്ലാ അയ് ഇട്ട് കാണ്ടാ നല്ല വൃത്തിയന്
അത്ണ്ടെങ്കിൽ വൃതയാവുകയും ചെയ്യും പിന്നെ ആ തുണിയാളെക്കെ അവിടെ ഇട്ടാ മതി ഒന്നും ചെയ്യാണ്ടാ ഞമ്മള് കണ്ട തിരുമ്പ വക്കാ കുറേ തിരുമ്പി ഒണക്കാണ്ട് നീ ഇപ്പൊ
ഉം മിറ്റൊക്കെ സിമന്റാണ്ട്
ഉമ്മരം മാത്രം സിമന്റാ ഇവിടെ കട്ടാ ട്ടാ ചെറിയ കാട്ടല്ലേ
ഉം
അയ് ഇട്ടാക്കാ
ബാക്ക്ലോ
ബേക്കൊന്നല്ലേ ബക്കൊക്കെ സാദാ മെറ്റ്ല് പൊടി ഇട്ടക്ക ചെറിയ മെറ്റൽ പൊടി
ഉം
അനക്ക് കിണാറില്ലേ
ഏ
വെള്ളക്കണ്ട് ല്ലേ
ഉം നല്ലോ വെള്ളം ഉണ്ട്
ഉം ഉം ഉണ്ടാകട്ടെ മാഷാ അള്ളാ വെള്ളം ഉണ്ടങ്കിൽ സമാധാനമാണ് ഉം പാറെ കിണറിന്റെ അടി കിണറിന്റെ അടി പാറേ
പാറല്ല തോന്ണ്
അന്ന റിങ്ങ് ഇറക്കിക്കാ
ഉം ഉ
നിങ്ങളവിടക്ക റിങ്ങാ കോലോ.
അല്ല അല്ല ബ്ടെ സാധാകിണറാ.
അതെ.
ഉം
ഓ
കുറച്ച ആയണ്ട്ന്ന് ഒള്ളു
ആഹ് അഹ്ണ്ടാവും.
ങ്ങക്കോ?
ഞങ്ങക്ക് അധികല്യ പന്ത്രണ്ട് കോലെട്ടൊള്ളൂ ഫുള്ള് പാറെ അടി ഒക്കെ പാറേ.
മ്.
തിരിമ്പെതെ ചെറ്യേ ഐറ്റംസൊ ക്കെ ഒണങ്ങാനാ വല്യ പാട്.
കുട്ടിടെ ഡ്രസ് ഡ്രെസ്സ്കളൊക്കെ ൺങ്ങാനേ.
ഉം
നല്ല പാടാ.
ആ
ഉം ത് പുതിയാപ്ല വന്നിലേ?
പിന്നെ പുത്യാപ്പളന്ന് പിന്നെ വെറുതെണ്ടാക്കാണീ അയ്ന് ചായ. ഇന്നട്ട് ഇന്നിപ്പോ ഇപ്ട്ക്ക് സാനംമാങ്ങാൻ പോവാർഞ്ഞ്.
ഒട്ക്ക്?
പുളികക്ക്.
അതെ ആഹ്
ഉം ഞാൻ പറഞ്ഞി ഞാൻ ഇഞ്ഞി ചായണ്ടാക്കൂല ങ്ങൾക്ക് ആളില്ലാത്ത നല്ലെർഞ്ഞി.
ന്നാ ഐനൻസര്ച്ച് ഇണ്ടാക്യായാ മത്യാലോ.
ഇവടെന്നും ണ്ടാക്കി വെച്ചിട്ട് പെരെത്തെന്നൂലണ്ണി ഐന് ഹോട്ടൽ ത്തൊന്നും ഐന് പറ്റൂ ലെ. പറ്റൂലന്നല്ല ഈ സുഗറ്ള്ള മന്സമ്മാരൊക്കെ ഈ ഹോട്ട തിന്നാണ്ട്
ആഹ് ആ ആന്നും കൊട്ക്കാത്തെ
പിന്നെ ഈ പൊരിം കരിംക്കെ കേടാണ് പറ്യ.
കേടന്നെ ഒക്കെ കേടാ പൊര് കട്യാക്കെ. പൊരിക്കട്യാക്കെ കേടാണറ്യാ.
ആഹ്
ഞാപർഞ്ഞ് ബസ്സ് വര്ന്നേന്റെ ഒര ഞ്ചിൻറ്റ്തില്ലൊ ചായട്ച്ച് പോവാന്ന്.
പിന്നെന്താ ചായടിക്കുപ്പം അധികം നേരൊന്നുംമാണ്ടല്ലോ. ചായടിക്കാപ്പോ കൊർച്ച് നേരണ്ട് ഉം വേമ് കുട് ച്ച് വേം പോവാലോ.
അയ്ന് കച്ചൂല അയിനൊന്നാവാൻ ഉം
സമയൊന്നും വാണ്ട
ആ സമയൊന്നും മാണ്ട
ആഹ്
ഉം അൻ്റെ പണ്യാക്കെ കഴിഞ്ഞോ?
ആ ഇഞ്ഞിപ്പോ മോള അടിച്ച വരിന്ന് ഇഞിപ്പ തിരുമ്പ കുറച്ച് ഉണക്കാണ്ട്
അകൊക്കെ അടിച്ചോരിയോ?
അകൊക്കെ അടിചോരിയതാ ഇന്ന് തൊടക്കണില്ല മിഞ്ഞാന്ന് തൊടച്ചതാ അത് മതി എന്നും തൊടക്കൊന്നുല്ലാ മ്മ് മ്മ്
തൊടക്ക രണ്ടൂസം മൂന്നൂസം കൂടുമ്പോ തൊടക്കുള്ളു അല്ലാണ്ട് അങ്ങനെന്നും തൊടക്കൊന്നുല്ല ഇത് ന്നല്ലോം ചളിണ്ടെങ്കി മാത്രം തൊട കൊള്ളൂ. ടൈൽസ്സല്ലേ അപ്പൊ പിന്നെ മ്മ്
പെണ്ണീ ചളി കാണൂലാ നെൽത്ത്?
മ്മ് ഇല്ല കാണുല്ല അധികം ഇണ്ടാവുല്ല ആഹ് വെള്ള ടൈൽ ആണ് അപ്പൊ ചളി കണ്ടാ പിന്നെ തൊടക്കും ഞാന് തൊടപ്പില് ചവിട്ടിപൂത്താന് ആരുല്ലല്ലോ
മ്മ് മ്മ് മുറ്റത്ത പോറത്ത്ത്തെ ചളി അവുത്ത്ക്കവ്ട്ടൂലെ
ആ ഇല്ല്യ അവട മുറ്റത്ത് കട്ടട്ട കാരണെ
മ്മ് മ്മ്
അപ്പൊ പിന്നെ അങ്ങനാണ്ട് ചളി കേറി വരുല്ല
ഏ
പിന്നെ ആരുല്ലല്ലോ കുട്ട്യാളാരുല്ലലോ ആരും വര ആരും ചവിട്ടാനും പിടിക്കാനൊന്നില്ലല്ലോ. മ്മ്
ഔത്ത് ചെര്പ്പിട്ട് നടക്കേര്ക്കുജ്ജി
മോൾ പോയിറയ
മ്മ് മ്മ് അല്ല ഔത്ത് ചെര്പ്പ്ട്ടടക്കേര്ക്കോ
ആഹ് ഇക്ക് കാല് വേദനേണെ
എഏ
ചെര്പ്പിടണം ചെര്പ്പിടാഞ്ഞ ഇടങ്ങറ
ഏ
ചെരിപ്പിട്ടില്ലേ തീരെ നടക്കാൻ വെയ്ക്കുല്ല്യ. ആ
ആണി
ആ വയങ്കരതാ എന്ന ശരിന്നാ ഇനി ഇങ്ങൾ കുളിച്ചോളിട്ടാ ന്നെ ആയിക്കോട്ടെറഞ്ഞേന്ന് ആഹ് മ്മ് ഇഞ്ഞിപ്പൊ കുളിച്ചിട്ട്.
ഇനിപ്പോ ഓളെപ്പഴാ വരല്ലേ.
ഓളേഴ്മണിയാവും വരാന് ഏഴ് ഏഴരൊക്കെ ആവും ഏഴ് മണിക്കാ അവടെ കഴിയൊള്ള ഓളെ
ഏ ഏ
അപ്പൊത്തിന് മാരോള് വരും കുട്ടി വര് നാല്മണിക്ക് കുട്ടി വരും
ശമ്പളം കിട്ടോ
ആഹ് ശമ്പളം ഒക്കെണ്ട് അധികൊന്നുല്ല കൊറവാ അത് ഓൾക്ക് വ അങ്ങണ്ട് വണ്ടിക്ക വണ്ടി ആ വണ്ടിക്കെന്നെ കൊടുക്കണം നഴ്സല്ല അവടെ റിസപ്ഷനില വണ്ടിക്കെന്നെ കൊടുക്കണം മ്മ്ഹ് ദിവസം വണ്ടി എഴുവുറുപ്യോട്ക്കണം രണ്ട് ഒരു മാസം പോവാണെങ്കി രണ്ടായിരത്തിഒരുന്നൂറ് അയിനെന്നെ വേണം പിന്നെ ഈ കിട്ട്ണ ശമ്പളം കുറവ ശമ് മ്പളം കൂട്ടി ചോദിച്ചിണ്ട് പറഞ്
അത് കിട്ട്ണ്ടാവുല്ലേയ്ക്കാരം കാരണം അത് അത്ര വല്ല്യൊരു ഹോസ്പിറ്റലോന്നല്ലാലോ അത് ചെറിയ ഹോസ്പിറ്റലല്ലേ മ്മ് പിന്നെ വേറെന്താ എന്താ ഉമക്കൾ ചോയ്ക്കണ
ഉമ്മാക്ക്‌ വിളിചീല്യ ഉമ്മാക് വിളിച്ച പിന്നെയ് അത് ഇങ്ങനെ തൊള്ളേ തോന്നിയ പറഞ് പറഞ്
ആഹഹ
നല്ലത് വിളിചാതെ അങ്ങാണ്ട് പോവാ നല്ലത്
ആ അതെ പോയിട്ട് ഒര് സന്നിട്ട് പോരന്നാ നല്ലത് പാവാണ് പ്പ ചെയ്യാ വയസായ പിന്നെ ആ പത്ര യായസ്സായിണ്ടാവും ഉമ്മാക്ക്
അ ഇനിയിപ്പ അറുപത്തഞ്ചൊക്കെ വൈ
അത്ര ആട്ടള്ളൂപ്പ ഉം അത്ര ആട്ടള്ളൂ
ആഹ് അത്ര ക ഇട്ടുള്ളൂ അത് പ അെ തിന്നാഞ്ഞിട്ടാണ് അ അങ്ങനൊയത് നിശാമചാതെ
ആഹ ആോ
മ്മ് സെക് തിന്നുല്ല്യ മൻസൻ പറഞ്ഞാ കേക്കൂല്യാ
ആ... ആ
തിന്നണ നല്ല സാനേറ്റ കൊടുത്ത മണ്ടേനും
പ്പ നമുക്ക് സമാധാനാ
ആ ത് കൊടുത്താല് ഉച്ച കാട്ടി കൊണ്ട്
കുല്ലാ
മാണ്ട മാണ്ട റിം
അ ആഹാ
പമ്മള് മ്മള് തീറ്റിച്ചിന്നാരി മരക്കലീറ്റിച്ചോ
ഉം അതന്നെ അതന്നെ എന്തായാലും നല്ലസു സൊബാവം കൊടുകെട്ടെ മരെക്കൾക് മരെക്കൾ നോക്യാ നമുക്കൊരു സമാധാനാ
ആ അത് സമാധാനാ നമ്മുക്ക് നല്ല സമാധാനാ ഓലോഡ് അത് പറയാനേ പറ്റൂല ഉണ്ടാ ഒരുത്തി കുത്തർക്കാ
ഇള്ള വെള്ളം കുടിച്ചാണ്ട് അതിപ്പോ കുടുങ്ങീണപ്പയിന്തോള്ളിൽ
കൊറെങ്ങനെ ആകുമ്പളേ പെണ്ണുങ്ങൾകും ദേഷ്യം പിടികയേം തള്ളാരിങ്ങനെ ഓരോനിങ്ങനെ പറിമ്പ ളേ ഒറ്റക്ക് പ്രയായിട്ടാണ്
ആ
അഷാ അത് പാർപാർത്തിക്കുംല്ലേ പണ്ണുങ്ങള് ആം
എന്തായാലും നല്ല ബുദ്ധി കൊടുക്കട്ടെ ആ പന്താ പണിനക് കുളിക്കാണ്ടാവുംല്ലേ
ആ ഞ് തിർമ്പാണ്ട്
ആ ഹ്
വുള്ചാണ്ട്
ആ തിരിമ്പികുളിക്കാന് ഞാനതാ തിരി മ്പ് തീരുമ്പോലൊക്കെ ഇന്നലൊക്കെ കഴിച്ചികണ് ഇന്ന് ഇട്ടുട്ട്ടത് ഉണ്ടാവൊള്ളൂ വാശിമെഷീന്റോതെക്കെ തിരിമ്പിട്ടു
ഉ
ഉം
സോപ്പുംപൊടി ഇടലാ
ആഹ് ലീക്ക്ട് ഞാനാദീന് മേടിചീലെ എയ്ന്റെ ലിക്ക്ഡ്ണ്ട് സോപ്പുംപൊടിണ്ട് ഡയമന് ലൈഫിന്റെ അതിപ്പോ വാക്കും ആഹ് നല്ല സോപ്പുപ്പൊട്യ കൊഴപ്പല്യാ ഉ പതാണല്ലോ തുണിയൊക്കെ നല്ല മനോണ്ട്
ഹേം
ഉ തിരുമ്മിയാലേ ഒന്നും ഒയ്ക്ക ഒന്നും വേണ്ട എനിക്ക്
പിന്നെ
ഉം
ഹ് അങ്ങനൊക്കെ
അപ്പം ഉ മ് പിന്നെ
വേറെന്താ?
ചാറ്
ഉ നച്ചോ ള ചോർ ചോർ ഏ വേകുളിച്ചിട്നിസ്കാരിച് ഇങ്ങളെന്നേ. ആയിക്കോട്ടെ എൻ്റെ മോളെ മോള് പറയാ എന്നോട് നിസ്കേചൊരുബാത്ര്നോളി ഇനിപ്പ എന്താ കുട്ടിക്ക് മൊബൈല്ത്ക്കി കൊ ത്ത ഏത് മണിക്ക്റക്കൽ കറക്കൽട്ട വേചോറ് കുക്കറൽ വിത്തച്. ഏ?
ഓർമ്മവെച്ച ഉച്ചക്ക്?
ചൊക്കെ ഒർങ്ങൊക്കെ ഒർങ്ങൊക്കെ ചെയ്യാ ശേ ഞാന് ഉറങ്ങാലൊന്നുല്ല. ഉറങ്ങാനന്നന്ന ഈ
ആ അയിന്റെട ആരേും വരൂലേ?
ഏ?
അയിരട ആരെങ്കി വരും.
ആഹ പോണമെര്ന്ന പിന്നെ ന്നേര ന്നാ നീ എന്തായമല്ല ഞാൻ കുളിക്കെട്ടെന്നാ
ഉം
കുളിച്ചിട്ടേ കുളിച്ചിട്ട് വിളിക്കണ്ട്ട്ടാ.
ആഹ
പ്പോ ന്തായ്യാൻ പോണ്
ഏ?
ജോലികഴിഞ്ഞ?
ആഹ് അടിചൊല്ല കഴിഞ്ഞ് സിറ്റോട്ട് തുടച്ച് ഞ് ആകൊക്കെ തൊട്ക്ക.
ഉ ന്നായിക്കോട്ടെ ന്ന ഞ് വിളിക്കാണ്ട് ട്ടാ പിന്നെ ആഹ ശരി ഓക്കെ.
ആഹ ഓക്കെേന്ന.